കേൾക്കുന്നില്ലേ
ആ കേക്കണ്ട് പറഞ്ഞോ എന്തടുക്കെയാ
ഫുഡ് കഴിചിങ്ങനെ ഇരിക്കർ ന്നു
അ എ കഴിച്ചോ
ആ കഴിച്ചു
ആ ഞാന് എന്താ ഇപ്പൊ കഴിചെള്ളൂ
ആ കൊറച്ചു നേരം ഒന്ന് കിടന്നുറങ്ങിപ്പോയി അപ്പൊ ലേറ്റ് ആയി
അതെ അതെ എടെയന്ന് അപ്പൊ എന്തെന്നായിരുന്നു അപ്പ ഇന്ന് ഉച്ചക്കത്തേത്
ആ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോ അവിടെയാ
ഇവിടെ ദേഹം മലെ കക്കല്ലേ കക്ക
ആ ആ
കറച്ചി
അതെങ്ങനെയ വാങ്ങിച്ചിടോ അതോ നിങ്ങ അടുത്ത് കി ട്ടു കുറെ
ആ വാങ്ങിച്ചതാണ്
ഉപ്പ അത് നല്ല ടേസ്റ്റ് ആണല്ലേ
ആ നല്ല നല്ല ടേ രുചിയാണ് കാ പി നമ്മള ഈ നമ്മള് സ്വന്തമായിട്ട് ഇപ്പ ഇവിടെ എടുക്കാനായിട്ട് പറ്റിയ ഏതോ സ്ഥലങ്ങ ങ്ങളൊന്നുമല്ല
ആ ഉം ഉം
പൊറത്തുന്ന് തന്നെ വാങ്ങിക്കും
ആ നല്ല ഒരുപാട് കിട്ടുകണ്ടാവൂല്ലേ
ആ ഒരുപാട് കിട്ടും
ആ
പിന്നെ ഇത് നന്നാക്കി എടുക്കാനാണ് പാട് കുഞ്ഞിതക്കെയണങ്കി ആഹ് ഉള്ളി ആഹ് അതന്ന് വെച്ചാൽ ആദ്യം ചെറുതാണെങ്കില് നം അയിന്റെ തീരെ പൊടിയാണെങ്കില് അത് കളഞ്ഞില്ലെങ്കിലും കൊഴപ്പുല്ല അത് ഇത് മോന്താ കർച്ചിമ്മ ഒരു ബാക്കിലോരു ഇത്ണ്ടാവോല
ആഹ് ആഹ്
പിന്നെ വലുതാണെങ്കില് ആ സാധനം ഇത് നെക്കിക്കളഞ്ഞിട്ട് പിന്നെ അത് വേവിക്കണം മഞ്ഞപ്പൊടിയും ഉപ്പും പച്ചമുളകക്കൊയിട്ട് വേവിക്കണം
ആഹ് എന്നിട്ട്
എന്നിട്ട് നമ്മ സാധാരണ എല്ലാ സാധനങ്ങളും അതായത് സവാള എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് സവാള പച്ചമുളക് ഇഞ്ചിയും വെളു തുള്ളിയും കൂടി ചതച്ചത് അത് ഇട്ട് കൊടുത്ത് പിന്നെ മഞ്ഞപ്പൊടി മ് അത് നന്നായിട്ട് വയണ്ട് വരുമ്പോഴേക്കും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പിന്നെ ഗരമസാല
ഉം
എല്ലാം കൂടി ഇട്ട് അയ്നാത്തിട്ടിട്ട് നന്നായിട്ട് വഴറ്റി എടുക്കും അത് ഒരുമാതിരി എന്നച്ചാല് ഇപ്പ ചിലോരിക്ക് വെറുതെ ഒന്ന് ഇതായ മതിയയത് കൊണ്ട് അങ്ങനെ തന്നെ കഴിക്കാം അല്ലെങ്കി ചിലൊരിക്ക് ഇപ്പ പിള്ളേർ ക്കാണെങ്കിലും മോരിഞ്ഞ് തന്നെ വേണോല്ലോ കുട്ടികൾ കൊടുക്കന്നെ അപ്പം മൊരിഞ്ഞ് ആഹ് അപ്പം മോരിച്ച് തന്നെ എടുത്തിട്ട്
ഉം ഉം ഏരിയ അങ്ങനെയുള്ള ഏരിയാണോ അങ്ങനെയുള്ള ഫിഷ് ഐറ്റങ്ങൾ
ആഹ് അതെ അതെ ആഹ് കിട്ടും പിന്നെന്ന് വെച്ചാൽ നമ്മപ്പം ആഹ് മാർക്കറ്റിൽ നിന്നൊക്കെ പോയി മേടിക്കുവല്ലോ
ആഹ് എനിക്കും ഇഷ്ടവാണ് എങ്ങനെയുള്ളതൊക്കേട്ടോ അതുപോലെ കൂന്തല് അങ്ങനെയുള്ളത് ചെമ്മിനൊക്കെ ഉണ്ടല്ലോ
ത്ത്
അങ്ങനത്തൊക്കെ അനക്കക്കെ കിട്ടണ്ടാവുലേ ആഹ് എങ്ങനെയാണ് അവിടെ വലുതതിന്
ഏഹ്
എങ്ങനെയാണ് ഇതിന് വില എങ്ങനെയണ് വയ്ക്കുക
വിലന്ന് വെച്ചാല് ഇപ്പ ഓരോ ഇങ്ങനെ കിലോ ഒക്കെ അനുസരിച്ചായിരിക്കുള്ളൂ ഇപ്പൊ ഒരു കിലോന് ഇത്രേം രൂപ വെച്ചൊക്കെ ആയിരിക്കും പിന്നെ ഇവിടാ മേടിച്ചുണ്ട് വന്നത് എന്തോ നൂറ്റിയങ്ങാണ്ട് ആയെന്ന് തോന്ന്ണ് അതെ ആഹ് നൂറ്റിച്ചില്ലന്റ് ഉം എ അയ്ന്റുഉള്ളിലൊക്കെ മണ്ണുണ്ടാവും
ആഹ് അത് ചോ ഇങ്ങനെ വരൂ നമ്മള് ഫു ഉണ്ടാക്കി കഴിഞ്ഞെന് ശേഷം കളഞ്ഞിട്ടില്ലെങ്കി അയിന്റെ ഒരു ചോവ വരുവോ
അതെ വരും വരും പിന്നെ നമുക്ക് എന്നണ് കൂടുതൽ എല്ലരും പറയണ വയറ വേദനയൊക്കെ ഉണ്ടാവുന്ന് അത് കളയാതെയെ കഴിച്ചിട്ടുണ്ടെങ്കിൽ
ഉം ഉം കടി ക്കെണ്ടാവൂലേ നമ്മള് വൃത്തിയാക്കി
കൊറെ വെള്ളത്തിലിങ്ങനെ ഇട്ടട്ടെ
ആഹ് ആഹ്
വെള്ളത്തിലിട്ട് നന്നായിട്ട് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് പിറക്കി പിറക്കി ഇങ്ങനെ മാറ്റി മാറ്റി
ഉം ഇത് ഇങ്ങനെ മീറ്റായിട്ടാ ഇറച്ചിായിട്ടാണോ അങ്ങനെ അങ്ങനങ്ങനെ
ആ അങ്ങനെ കിട്ടും മീറ്റ ആയിട്ട്ന്നെ കിട്ടണത് ഇറച്ച ചെയ്തായിട്ട് തന്നെ ഇറർച്ചയായിട്ട് കിട്ടും അന്നെങ്കി നമ്മ ഇപ്പോൾ എവിടെും ഇപ്പോൾ എടുക്കാൻ പോകണവരൊക്കെ ഉണ്ടെങ്കിൽ കക്ക ഫുള്ളായിട്ട് തന്നെ തരും വീട്ടില് വന്ന് ഉ പുഴുങ്ങി
അതെ അതെ പുഴുങ്ങിയാല അത് ഓപ്പൺ ആുള്ളൂ
ആ പുഴുങ്ങിയാലേ തുറയുള്ളൂ
ആ
പുഴുങ്ങണം അതായത് ഒന്ന് ചൂട് കൊണ്ട് തെളച്ച് വരുമ്പഴേക്കും. അതിങ്ങനെ ആഹ് പൊളിഞ്ഞ ഇങ്ങനെ വരും ആഹ് വെള്ളത്തി വെള്ളമൊന്നും ഒഴിക്കണൊന്നുന്നുല്ല
ഉം ഉം വെള്ളം ഒഴിക്കാതെ വെക്കാൻ പറ്റുവോ.
ആ വെള്ളമൊഴിക്കാതെ ഈമ് ഗ്യാസ അടപ്പും മേലോട്ട് വെച്ചാ മതി
അം
അടപ്പ് വെച്ച് കഴിയുമ്പോൾ തന്നെ ആവി കൊണ്ട് കഴിയുമ്പോ തന്നെ അത്
ആ ആ
എ വേണ്ട വരും
ആ
അപ്പന്ന് നമുക്ക് എളുപ്പമായിട്ട് ഇങ്ങനെ പൊളിച്ച് പൊളിച്ച് എടുക്ക
ആ
എല്ലാർക്കും ഭയങ്കര വെലയും കൂടുതല നാൽ എല്ലാരിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് ഇതൊക്കെ.
ആ
ഉം
നല്ല ടെസ്റ്റാണല്ലോ
ഉം നല്ല രുചിയാണ് അതിന്റെ കല്ലുമ്മക്കായ കക്ക ഇറച്ചി
കൊറെ ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുവല്ലോ പല പല രീതിൽ അങ്ങനെയൊക്കെ ചെയ്യോ
ആ കല്ലുമ്മക്കായ ബിരിയാണിയ ഒക്കെണ്ടാക്കും പിന്നെ കക്കറച് ബിരിയാണി ഉണ്ടാക്കും വര വരാ വരാ ഡിഷ്‌ ഒക്കെ ഉണ്ടാക്കാല്ലോ
ആ എന്റെ ശല്യ കാണാൻ തന്നെ ന നല്ല ഭംഗിയാണല്ലോ അല്ലെ
ആ
ആ ഷെല്ല് വെച്ചിട്ട്ന്നെ പലതും ചെയ്യുവല്ലോ
ആ അതെ അയ്ന്റെ ഉള്ളില് വെച്ച് തന്നെ എന്തോ അത് വലിയ ക ഇതിന്റെ എനോന്നുന്നു വല്യ കല്ലുമ്മ ക്കാടെല്ലേ വല്ല്യകാട്ടോ ഇതുണ്ടാവും
അ ആ
ഉം ന്നട്ട് അയ്ന്റുള്ളിൽ എക്ക വെച്ചിട്ട് അ ഇറച്ചി അയിന്റുള്ളീ തന്നെ വച്ചിട്ട് പിന്നെന്തോ ആ അതന്നെ ചെയ്യണോ
ആ
അയ്ന്റുള്ളില് വെച്ച് തന്നെ ചെയ്യണതാണ് അതൊക്കെ.
ഉം അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട്
എനിക്കപാട് ഇവിടെ ഞാൻ അങ്ങനെയൊന്നും കഴിച്ചിട്ടില്ലട്ടാ.
ആ കൈഷല്ലേ
ഏ
ഇ തിഷ്ടല്ലേന്ന് നക്കുക
ആ ഇതിങ്ങനെ വായിക്ക്ണെ ഇഷ്ടമാണ്
ആ
ഉം വത നല്ല ഇത വെച്ചാല് നന്നായിട്ട് മൊരിയിച്ച് എല്ലാം ഇതൊക്കെക്കണൻ ഭയങ്കര ഇഷ്ടമാണ്
അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസത്തിനൊന്നും ബുദ്ധിമുട്ടുണ്ടാവൂല അല്ലെ
ആ അത് എന്ന വച്ചാ നല്ലോണം വേഗണം എന്നാ പറയണത്
ചെമ്മീൻ കഴിച്ചാലും ചെലോൽക്ക് പറ്റൂലല്ലോ
പറ്റൂല അപ്പൊ ചെമ്മീന്റെ ആ നാരില്ലേ
ആ ആ അതുപോലെന്നെ അന്നാര് കളയണം എന്നല്ലേ പറയാ
അ ഉള്ളിലെത്തെ
ആ ആ
അത് കളയണം
ആ അത് എല്ലാർക്കൊന്നും പ്രശ്നല്ല
ഇല്ല ഇല്ല ചല്ലവർക്ക് മാത്രം മാത്രമാണ് അത് എന്താന്നറിയില്ല അങ്ങനാ ച ചെമ്മീകറി വരെ വ്യത്യാസം ഉണ്ടാവും
ആ ചൊറിച്ചിലൊക്കെ ഉണ്ടവും ചിലർക്ക്
ആ ഇങ്ങനെ ചെലപ്പോ ക ഇങ്ങനെ കുടിക്കണ സമയത്തൊക്കെ അലർജി ഉണ്ടാവും ആ അല്ലെങ്കിലീ ഇങ്ങനെ കഴിക്കണ സമയത്ത് മേലൊക്കെ തടിച്ചു പോങ്ങൂ എന്നൊക്കെ പറയണേക്കാ ആ
എന്താണാവല്ലേ കാരണം
അത് ചിലപ്പോ എന്തെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും കെമിക്കലൊക്കെ അടിച്ചൊക്കെ വന്നതാ അങ്ങനെയൊക്കൊയിയിരിക്കും ആ പിന്നെ നമ്മ അതുകണ്ട് കാണിച്ച് അതിനുള്ള മരുന്നൊക്കെ അവർ തരും പിന്നെ ചെലവരിക്ക് എന്തെങ്കിലും ഇങ്ങനെ കഴിക്കാൻ പാള്ളാ ഇത്തവരൊക്കെ ഉണ്ടാവുംപ്പാ നമുക്ക് എന്താണ് ഇറച്ചിയൊക്കെ മേടിച്ച് കഴിക്കുമ്പോ പറ്റാത്തവരൊക്കെ ഇണ്ടാവല ആ ശരീരം മൊത്തം തടിച്ചു പൊങ്ങരും ഭയങ്കര അലർജി ജിം എനി കേരിക്കോളൂ
ഉം
അതുകൊണ്ട് കൂടുതലും അവര പറ ഇങ്ങനെ കാണിക്കുമ്പോൾ ആ ഭക്ഷണൊക്കെ ഇങ്ങനെ ഒഴിവാക്കാനായിട്ട്
ആ ആ അത് ചിലർക്കകഴിച്ച ആൾക്കാർക്കന്നെ വീണ്ടും പിന്നെ കഴിക്കണ സമയത്ത് ആദ്യൊന്നുംഴില്ല ഇല്ലാ ആൾക്കാർക്ക്
കുഴപ്പമടാ പിന്നെ കഴിക്കുമ്പോ ചിലപ്പോ പിന്നല പഴകിയതും ആവാട്ടാ ഇത്ര ദോസോ ഒത്തിയൊക്കെ വന്നതൊക്കെ ഉണ്ടാവുമ അല്ല മുറിച്ച വെച്ചിട്ടൊക്കെ കൊടുക്കണതേ ഉം
നങ്ങക്ക് പിന്നെ ഫ്രഷ ആയിട്ട് കിട്ടണൊണ്ട് അത്ര വല്യ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലെ
കൊഴപ്പില്ല അത് ശരിയാണ്. നമ്മ പിന്നെ വീടുകളിന്നൊക്കെ വാങ്ങിച്ചും എണ്ട് നമ്മ കഴിക്കുമ്പോ കൊഴപ്പില്ലല്ലോ ഇതന്ന് വെച്ചാല് ആഹ് ചിലവർക്ക് ക്ക് കൂടുതലും ആയിട്ട് പുറത്തന്ന് കഴിക്കലേ
ആഹ്
ആ പുറത്ത് കഴിക്കുന്നതിന്റെതിലേ അങ്ങനെ വരുവുള്ളു.
ആാാ
ഇപ്പോ അവരെന്തൊക്കെയാണ് ചേർക്കണേന്നറി
അറിയില്ല.
അപ്പൊ അങ്ങനെയും ചിലര്ക്ക്‌ അത് കിട്ടാം. ഇപ്പ ഇപ്പ മൊത്തം ഒര്ടത്ത് അത് തന്നെയായിരുന്നു ഭക്ഷണത്തിന്ന്
ങാ വ്യത്യാസമില്ല അവിടെ ഒരുമിച്ച് ആകുമ്പോ
പിന്നെ ഒന്നും പറയണ്ട ഇപ്പ ദേ കാലാവസ്ഥന്ന് എന്തോരം അസുഖങ്ങ
ആണ്. മ്മ് നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലൊക്കെയാണ് പലതും കേൾക്കുന്നത്.
അതന്നെ പണ്ട് കാലത്തൊന്നും ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് മഴ വരു ന്ന അസുഖം വരുമെന്നുള്ളൊരു പേടി ഇണ്ടായിരുന്നില്ല.
ഇപ്പൊ മഴ. മഴക്കാലം ആണെങ്കിലും വേനൽക്കാലം ആണെങ്കിലും
അസുഖവാണ്. ആദ്യം കൊറോണ വന്ന സമയത്ത് അതൊരു വന്ന് വന്ന ചക്കൊന്നു എന്നുള്ള പേടിയായിരുന്നു. ഇപ്പൊ അതുമാറി യപ്പോൾ ഷിഗല്ല, നിപ്പ എന്തൊക്കെ അസുഖങ്ങളാണ്. നമ്മുടെ ഈ നാട്ടില്.
പേടിയാണല്ല പിന്നെ ആ കൊറോണന്റെ സമയത്തോട് കൂടി തന്നെ അന്ന് കൊറൊക്കെ അങ്ങനെ നിന്ന അതൊരു ഭയങ്കര ഒരു ഇതായിരുന്നു.
ഭയങ്കര ആന്ന്. അപ്പൊ ഓക്കേടാ ശെരി.